ഹലോ
ഏഹ് എത്ത വർത്താനം
ആഹ് സുഖം തന്നെ പ്രത്യേകിച്ച് ഒന്നുല്യ സുഖം തന്നെ പിന്നെ എന്തൊക്കേണ് വർത്താനൊക്കെ ചോറ്ന്നോ?
ഉം ചോറെയ്വ്ടെങ്ങനെ കെടക്കാണ്.
ഏഹ് അത് ശരി ഉം പിന്നെ എന്തൊക്കെണ്
ചോറൊക്കെ തിന്നോ?
ചോറ് തിന്നാന് ഇന്ന് ഒരു കല്യാണം ഇണ്ടായ്നു അപ്പൊ അയിന് പോകാനുള്ളൊരുക്കങ ആഹ് അയിന് പോയിക്കാണ്ട്ങ്ങനെ അവ് ആഹ് വന്നിരിക്കാണ് ഉം
ഉം എവിടെനു എവ്ടെ ഓഡിറ്റോറിയത്ത് വെച്ചിട്ടേനു
ആഹ് ഓഡിറ്റോറിയത്തി വെച്ചിട്ടേനി വല്യ അയ്ലെവല് കല്യാണേനി വല്യ ആഹ് രണ്ട് മൂന്നീസായി തൊടങ്ങീട്ട് അപ്പിന്നെ കല്യാണത്തിന് പോയിക്കാണ്ട് വന്ന് ഇങ്ങനെ ക്ക വെല്യ പരിപാടി ആയിട്ട
ക്കെന്തേനു
ഫുഡൊക്കെ നല്ല ഫുഡ് രണ്ട് മൂന്ന് വിധണ്ട് വേണ്ടോൽക്കൊക്കെ തിന്നാന് പലെ വെയ്ക്ക്ണോൽ അ പലതും പിന്ന ഐസ്ക്രീം ആയിറ്റും പലേ ജാതി ജൂസ്കളും ആഹ് തിന്നാ വെയ്ക്കണന്നൊള്ളു ഇന്നെ പോലെ പോയിറ്റ് തോന തിന്നൊന്നുല്ല
ഏഹ് ഇങ്ങളെന്നു ഇങ്ങള് ഫു ഡ് കൊറെ തിന്നുല്ലേ ബിരിയേണിയൊന്നും ഇഷ്ടല്ല ഇങ്ങക്ക്
ഞങ്ങ്ക് ബിരിയാണി വെച്ച ബീഫിന്റെത് അങ്ങൻന്തെ ഇപ്പയി ചിക്കന്റെ അങ്ങൻത്തെ മന്തി അങ്ങൻത്തെക്കെ പിന്നിം ഇൻക്ക്ഷ് ച്ചാ അല്ലാത്തൊന്നും വല്ല്യ ഇഷ്ടൊന്നുല്ല ഇവിടെപ്പക്ക പോടല് പിന്നെ ഭക്ഷണങ്ങളല്ലേ ഓരോരെ കേക്കാത്ത പേരു ആയി റ്റ് ഞമ്മളെ സാധാ ബിരേണി ഒന്നും ഇപ്പ ഇല്ലല്ലോ പോത്ത് ബിരേണില്ലാണ് ബിരിയേണി ആഹ്
ഇപ്പൊ ബി രണ്ട് വിധം ചോറ്ണ്ടെങ്കിൽ ഇപ്പൊ ബിരിയാണി ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ അയിക്ക്ണ് ഇപ്പ ആരും അങ്ങനെ ബിരിയാണില്ല മന്തിയ മറ്റേ അയിന്റെ കൂടെന്നെ വേറെ എന്തൊക്കോ ഒര് പേര്ള്ളെ ചോറ്കളൊക്കാണ്പ്പൊ. ഞമ്മക്കെന്നെ പേര് കി ട്ടൂല്ല. പിന്നെ കൊണ്ടാട്ടം അങ്ങനെക്കെ.
പിന്നീം പോയാലേ തിന്ന്ണ്ടാക്ക പിന്നീം നല്ലത്.
ഉം.
അയില് പലേ
ആഹ് അത് ശരിയാണ്. സ
കൂട്ടാൻ അത് രസാണ്.
ഉം സദ്യ ഇഷ് ചെലോ അല്ലയ് ചെലോല് വിചാച്ചും എന്താണ് എന്തിനാ ഇപ്പൊ കല്യാണത്തിന് പോയിക്കാണ്ട് വെർ വെറുചോറ് തിന്ന്ണ് വിചാര്ച്ച്ങ്ങാണ്ട് പിന്നിം അങ്ങനെ തിന്ന്ണോലും ഇണ്ടല്ലോ? ചെലോൽക്ക് സദ്യ പിന്നെ ഇഷ്ടേക്കാരം.
ഉം
അത് വിചാരിച്ചു എന്താപ്പോ ആഹ് ചെക്കൻ പെണ്ണെട്ടേനി
ആ
അത് പ്പോ തേടി പോവാനും
ഞാനങ്ങനെ കല്യാണത്തിന് എന്നോമ്മള് വീട്ടിന്ന് വെറുംച്ചോറല്ലേ തിന്ന്ണ് പിന്നെ ഇപ്പൊരു കല്യാൺത്തി കൂടി പോയിട്ട് എന്തിനാ വെറും ചോറിന്ന്ണ് വിചാര്ച്ചു. ആഹ് അപ്പൊ പിന്നെ ചോറന്നെ തിന്നും. പറ്റേ ചോറ്ണ്ടെങ്കി അത് കഴിക്കും. ഹലോ
ആഹ് നമ്മള്ണ്ടാ ക്കുന്നപ്പളെ നല്ല ര ഓല്ണ്ടാക്കി തരുമ്പോ ഞമ്മക്ക് പ്രത്യേക രസാവും.
ആഹ് രസണ്ടാവും. ഇപ്പത്തെ കല്യാണയ്ന് രണ്ടു ദിവസം മൂന്നുദിവസം മൂന്നാല് ദിവസം ഇങ്ങനെ തൊടങ്ങും രാത്രീം പകലോയ്യിട്ട് ഇങ്ങനെ പരിവാടി മഞ്ഞ കല്യാണം ചോ കല്യാണം പെൺകുട്ടിയേളതാണെങ്കി പ്രത്യേകിച്ച് രസേക്കാരം. ആൺ കുട്ടികൾക്കും ഇപ്പൊ രണ്ടും മൂന്നും പരിവാടിക്കെ ഇപ്പ തൊടങ്ങി വര്ണ്ട്. അതെ. കല്യാണം കയ്ഞ്ഞാലോ സൽക്കാരം അവടെ സൽക്കാരം ഇവടെ സൽക്കാരം
ആഹ്
അപ്പളും
അതന്നെ പറഞ്ഞേ ആദ്യ നിക്കാഹ് ഒരൂസം മംഗല കല്യാണറയും. പിറ്റേദിവസം ചെക്കമ്മാര്ത് രണ്ട്
അങ്ങനെ പോകും. ആ ഇപ്പൊ ചെക്കമാര്ടെക്കെണ്ട്. പെണ്ണിന്റെ പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ തൊടങ്ങും റെഗോളിയായിട്ടും അരിക്കുത്തായിട്ടും ബ്രെയിഡ് റ്റുബി ആയ്ട്ടും അറബിക് നൈറ്റായ്ട്ടും അയിനൊക്കെ എന്തോ രസള്ള അയിനേതായിട്ട് അയിനായ്ട്ട് അൻസരിച്ച്ള്ള ഡ്രസ്സോണല്ലോ? ഇപ്പൊ എന്തൊരു രസാ കാണാന്. പണ്ടത്തെതീക്കാണ് അരിക്കു പറഞ്ഞ പണ്ടത്തെ കാലത്തേനി അങ്ങനെക്കെ പർഞ്ഞ് കേട്ടീന്നത്. ഇപ്പപ്പോ ആഹ് ഇപ്പ ആതീക്ക് വന്ന്ക്കുണു.
ഇപ്പൊക്കെ ഔട്ട്‌ ഫാഷനായി മാറി അല്ലെ? ഇപ്പൊത് ഫാഷനായി മാറി.
ആഹ് ഇപ്പൊ എല്ലാര്ക്കും അങ്ങത്തെ ഈ പണ്ടത്തെതീക്കാണ് ഇപ്പോ എല്ലാരും വര്ണത്. ഞമ്മള കല്യാണത്തിന് അന്നൊന്നും അങ്ങനെ ഇല്ലനീട്ടോ ഒന്നും ഇല്ല. അ തലേനന്ന് മാറ്റെങ്കി മാറ്റി അങ്ങനെ ഉള്ളേന് ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ കാട്ടിൻ ണ്ടാലേ പൂതിയാണ് അന്ന് അന്ന് ഫോട്ട തന്നെ അധിക ചെർക്കും ഇല്ലല്ലോ ഇപ്പത്തെ ഓരോരുത്തർ ഇങ്ങനെ അങ്ങനെ കാണുമ്പോ ഒരു പൂതിയാണ് അങ്ങനെയൊക്കെ നമ്മളത് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ എന്തൊക്കെയാണ് പക്ഷെ അന്ന് കഴിയാതോല് ഇപ്പൊ ഇതേമാതിരി ഫോട്ടോ എടുക്കാനായിട്ട് ങ്ങനെ ഒരുങ്ങി ഇപ്പൊ യൂറ്റൂബേഴ്സ് ഒക്കെ അധികം അങ്ങനെയാണല്ലോ. ഇപ്പൊ എന്താണ് ഫോട്ടോട്ക. അന്നത്തെ ഫോട്ടോ ല്യാന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ ത തീല് ഇങ്ങനെ ഫോട്ടോ എട്ക്ണോലും ണ്ട് കേട്ടോ. പക്ഷെ ഞമ്മളേ ഞമ്മള് പിന്നെ അങ്ങനൊന്നും ചെയ്യൂലല്ലോ? ഓര് പിന്നെ അങ്ങനെ ഫോട്ടോത്തിനും വീഡിയോസിനും വേണ്ടി അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടും. അഹ് ഉം എപ്പൊ പോയതേനി കല്യാണത്തിന്. ഉച്ചക്കേനിലേ കല്യാണം.
ഏഹ് അങ്ങനത്തെ ഫോ
ഉം ഉച്ചക്കെനിലെ ഞമ്മള് ഇള്ള ഫോണും ആ ഇള്ള ഫോട്ടോ വെച്ച് നമ്മളിപ്പോവിടെ കുത്തിർക്കും. നമ്മളപ്പോ അതിനായിട്ടൊന്നും ഒരുങ്ങി ഫോട്ടോ എടുക്കാൻ ഏതായാലും പോകൂലല്ലോ.
ഏഹ് അതിനായിട്ടൊരുങ്ങി ഫോട്ടോട്ക്കാനൊന്നും പോകൂല. ഇപ്പൊ ഫോട്ടോത്തിന പ്പിച്ചല്ലേ ഫോട്ടം തന്നെ തിരിച് മറിച്ചിട്ട്
കല്യാണം തുടങ്ങിയ അന്ന് മുതൽ അപ്പളും തുടങ്ങിയ പിന്നെ കല്യാണം കഴിഞ്ഞാലും ഫോട്ടോ എടുക്കല് കച്ചൂല. അങ്ങനെയണല്ലോ ഇപ്പൊ
പാടില്യാതെ വേറൊരു ഫോ
ഇമ്മാരി പ്പാരിം ആദ്യം എന്നൊക്കെ പറഞ്ഞ ഒരു കല്യാണമക്കെ ആദ്യം ഉണ്ടെങ്കില് ഇമ്മാരി പ്പാരിം കാണൂല ഒലെ ചോദിച്ചുമ്പോ എന്തല്ല അവിടെ ഇവിടെ സപ്ലൈ അങ്ങനെ ഇപ്പ എന്നാ ചോറ്റും പന്തൽ ഒന്നും മ്മാരില്ല. മാരൊക്കെ ഇപ്പൊ പുതിയണ്ണിന്റെ അടുത്ത സ്റ്റേജ്മക്ക് കൊണ്ടോവലും ഒക്കമാരും പ്പാരും ഉമ്മീം ഇപ്പി ഇപ്പൊ സ്റ്റേജ്മ്മക്ക് പെണ്ണിനെ കൊണ്ടോവല്
ഉം വരുന്നവരെയും സ്വീകരിച്ച ഉമ്മാരും ഉപ്പരും ഇല്ല ഇപ്പം
ആഹ് ഇല്യ. ആഹ ഇപ്പയിന് ആ ഇപ്പൊ ആരും കിട്ടൂല കസിനായാലും ആരിം കിട്ടൂല ഇപ്പൊക്കെ കാറ്ററിങ് ഓലാണ്ട് ഏൽപ്പിച്ചാ പിന്നെ ഒന്നും അറിയണ്ടല്ലോ മക്ക്
എന്ന് പറഞ്ഞ കല്യാണം വന്നേമല് വന്നാണ്ട് വർത്താനം പറഞ് പറഞ്ഞ മുഖത്ത്ക് നോക്കാൻ ഒഴിവില്ല. പ്പ ചോറ്റ ക്കെ വിട ചോറ്ന്നോളി പറഞ്ഞാണ്ട്. ഇപ്പൊത്തെ കല്യാണ അതാ
ഓല് ആ ഇപ്പൊ അതാവുമ്പോ പിന്നെ ഓലിട്ടരിയാണല്ലോ നമുക്ക് മണ്ടിയത്. മറ്റത് ർഞാല് നഞമ്മള് ആ പണ്ട എന്നൊക്കെ പറഞ്ഞാല് നമ്മള് ടേബിൾ വെക്ക നമ്മള് ചെയ്ത എടുത് കഴിഞ്ഞ നമ്മൾ ചോറ് കഴിക്ക അങ്ങനെ ഇപ്പ അത് ചോയിച്ച വാങ്ങി തിന്നണം.
അതന്നെ
ഉ അങ്ങൻത്തെ ഓരോ കാലത്ത് ഓരോന്ന് മാറി വരല്ലേ ഇപ്പൊ
കളർ വള്ളൊരു ക്ലാസ് കുടിച്ചാല് അവനാന്റെ വാക്കിയുള്ളരെ എല്ലാവാരും കണ്ട് സംസാരിച്ചിട്ട പിന്നെ ചോറിന് വിളിച്ച ചോറിന് പോകായി അപ്പ അതല്ല ഇപ്പൊ നേരെ പള്ളർഞ്ഞിട്ടേ ഒലെയൊക്കെ കാണുള്ളൂ അങ്ങനെ ഇപ്പൊ കോന ഉ അങ്ങനെയാണ് ഇപ്പൊ ബാക്കിയുള്ള
നമ്മള് നമ്മള് ഇപ്പൊ എന്നാകത്ത് തന്നെ ഒരു കസാലക്കളി കളിച്ചണം മതിരിക്കാരം ചോറ്ച്ചാൻ പോയാ ഒരാള് സീറ്റ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവിടെ നി ക്കല്ലേ അപ്പൊ ഞമ്മള് വിചാരിച്ചു വേഗ ചോറയിച് എന്നിട്ട് നമുക്ക് അവിടെ കുത്തിര് ക്കാന്ന് നമ്മള് വിചാരിക്കു.
അതന്നെ സത്യം
ഉം എങ്ങനെയാണ്
ഇക്ക് കയിഞ്ഞ്
ഏഹ് ഇല്ല കിട്ടൂല അങ്ങനെ ഞമ്മളങ്ങനെ നോക്കി നിക്ക അതെന്താന്നോ നമ്മള് ഈ ഫുഡ് കഴിക്കണവർക്ക് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒര് നമുക്ക് ഇങ്ങനെ ഒരാൾ നമ്മള് ബാക്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത്ക്കുമ്പോ നമുക്ക് എന്താണ് നമുക്കൊരു തിന്നങ്ങോട്ട് പള്ള അങ്ങോട്ട് നെറയ് അങ്ങനെ ഒരു ഫീലുണ്ടാവില്ല നമുക്ക് വേഗം ണീച്ചണം എന്നുള്ള ഒരു ഉം
അതെ എത്ര വിധം ചോറുണ്ടായാലും കാര്യല്ല അപ്പോ തൃപ്തിയോടെ തിന്നൂല്ല
ഉം രാത്രി കല്യാണം ആണേ എല്ലാവരും രസാണ് ഇപ്പൊ ഉം ഇപ്പൊ രാത്രിയാമ്പോ പലേ ഉം പൊറാട്ട എറച്ചി നൂലപ്പം നെയ്പത്തിരി
ഉം എന്തെല്ലാണ്ട് അങ്ങനെ തന്നെയാനി ഫുഡ് ഇവടെ
ആഹ്
ചോറ് വേണ്ടിയവർക്ക് ചോറുണ്ട് അല്ലാത്തവർക്ക് മറ്റേതും ഉണ്ട് എന്താ വേണ്ടത് തിന്ന മഴങ്ങനെ വെയ് യല്ലേ മേരിക്കാരതോടൊക്കെ എല്ലാവരും തിന്നു പോയി
ആഹ് ഏഹ് അപ്പോ അങ്ങനെയാണ്
ഉം കല്യാണ ഇനിപ്പയീ വള്ളി വെള്ളം അടിച്ചാലൊക്കെ വാക്കിയാവും വെള്ളൊന്നും വാണ്ടപ്പോ ജ്യൂസുകൾ പല ജാതി ജ്യൂസുകൾ ഉണ്ടേനി ആർക്കാപ്പോ വെള്ളം ആയിക്കാ
ആഹ് ഇപ്പൊ വെള്ളല്ല ഇപ്പൊ ചായയാണ് ഇപ്പൊ ഓരോ നല്ല അടിപൊളി ഒരു പത്ത് പന്ത്രണ്ട് നിറത്തിലുള്ള ചായകളാണ്
ഞങ്ങൾ പോയിന്റടുത്തൊക്കെ വെള്ളാണേ ഒരു മൂന്നാല്
ആഹ് ആഹ് ഇവിടെ ഞങ്ങക്കൊരു കല്യാണം ഉണ്ടാരുന്ന് നല്ല അടിപൊളി ചായ എന്ത് ടേസ്റ്റോ പാലില് അങ്ങട്ട് പൊടിട്ട് ട്ടാണ്ട് അങ്ങനത്തെ ഉം ഹോർളിക്സ് ആയാലും അങ്ങനെ യാലും നമുക്ക് തന്നെ വെള്ളംന്നും ഇപ്പം ആര്ക്കും വേണ്ട ഉം
കല്യാണത്തിനങ്ങനെ ചായേം വയ്ക്ക എത്താ ഇപ്പോ
അതെ കാലങ്ങൾ മാറുന്നനുസരിച്ചേ പരിപാടികളൊക്കെ മാറ്റം വരിയാണേ ഒരു മുട്ടായി കൊടുക്കലായാലും ആഹ് അതന്നെ എല്ലതും ഉണ്ട് കുട്ടികളെ ഇങ്ങു കൊണ്ട് പോയാ പ്പൊ അടങ്ങിക്കാം നമുക്ക് സ്വസ്ഥായിട്ട് പുതിയെണ്ണിനേം പുതിയാ പ്ലേം സീറ്റി കുത്തിയിർന്ന് കാണാം ആഹ് മറ്റേ അമ്മള് ഓലേ അയ്ത്താരേ പരക്കം പായലല്ലേ
അതന്നെ
ഇപ്പ പറഞ്ഞാ ഓർക്ക് ള്ള മുട്ടായി അത് ഇതൊക്കെ അവിടെയുള്ളോണ്ടേ
അതന്നെ കുട്ടികളോള്ള ശല്യം ഗതികേടുണ്ടാവില്ല
അതെ ഇപ്പോ കുട്ടികളെ കൊണ്ട് പോണം കല്യാണത്തിന്
അല്ലാത്ത കുട്ടികളേം കൊണ്ട് പോണം അപ്പൊ ഇനി ഇസ്കൂള് ദിവസാണീ കുട്ടികള് എല്ലാ ദിവസവും ഇസ്കൂളാണ്
ആഹ് അതന്നെ ഇസ്കൂളിലാണ് ഇസ്കൂളുള്ള ദിവസ് പിന്നെ ഇപ്പത്തെ കാലത്ത്ന്നും ആരും കല്യാണം വെക്കലില്ല ഇപ്പോക്കെ ശനിയും ഞായറുവല്ലേ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണെങ്കിൽ ആറ് ഏഴ് മാസം മുന്നേ ബുക്ക് ചെയ്യണം എല്ലാരും ഓഡിറ്റോറിയത്തിലല്ലേ
മിക്കവാരും ആൾക്കാരൊക്കെ കിട്ട്ണ ദിവസത്തേക്ക്ങ്ങട്ട് വെക്ക എന്ത്രയ്ച്ചന്ന്ല്ലെ വെള്ളിയാ്ച വരെ കല്യാണം
ആഹ് അതന്നെ ഈ ഓഡിറ്റോറിയം ഇല്ലാഞ്ഞിട്ടേ വീട്ടിലായ എന്താ എന്നാല് നമ്മക്ക് ഭയങ്കര മഴ ഒക്കെ പാടാവുമ്പളേ
അതന്നെ വൃത്തികാട് ആലും ചളിയും ചപ്പളിയ ആയിട്ടെ ഒക്കെ പിന്നെ വീട്നന്നാക്കാൻ നിക്കണ്ടി
ആഹ് മറ്റത് നമക്ക് അടിച്ചേരി തൊടച്ചിട്ട് രാവിലെയാപോയണ്ട് ഓഡിറ്റോറിയത്ത്ക്ക് പോയ ഒക്കെ അവിടെ പ പക്കുകളൊക്കെ അവിടെ കഴിഞ്ഞു
എത്തു അറിയണ്ട നമ്മക്ക് തിന്നാണ്ട് ഇതും കൊണ്ട് പോന്നാ മതി ഒക്കെ ഓര ആഹ് പൈസ കൊടുത്താലും ഒക്കെ ഓല് അറയല്ലേ
ആഹ് അതെ പൈസ കൊടുത്താ മതി അ ആല്ല ഇപ്പ ഇപ്പ പൈസങ്ങട്ട് വണംന്ന അല്ലെ നമക്ക് ഒന്നുമറിയണ്ട
അതെ പൈസ കണ്ടമാനം മാ ണം പന്തലും ഇതൊന്നും വാടക നോക്കുമാണ്ട ഒക്കെ സുഖം നോക്കിയലൊക്കെ അതന്നെ നല്ലത് പറഞ്ഞിട്ട് കര്യ ല്ല അതൊക്കെ ഒര് ഉം സ ഒരു ധാരാളം എന്നുള്ള നെൽക്കാണത് അല്ലാതെ ശെരിക്കൊരു അടങ്ങിയ കല്യാണല്ലത്
ഏ അതെ ധാരാളാണ് അത് ഇനി എത്ര ഇല്ലാത്തൊലും ഉള്ളൊലൊക്കെ അങ്ങനെ തന്നെയാണ് ഇത്ഒരാൾത് കാണ് അല്ലേ പിന്നെ അതേമാതിരി നമ്മള് ചെയ്യാണ് അല്ലെ ഇപ്പ അത് മക്കൾക്ക് അങ്ങനെ മാണേനും പെൺകുട്ടികളായ ആൺകട്ടികളായാലൊക്കെ അങ്ങനെ മാണേനും
അതന്നെ ഒക്കെ അതേമാതിരി കൈച്ചനപ്പോ ഇപ്പൊ ചെറുതാക്കി കഴിച്ചാ കുട്ടിയേക്കെന്നെ മൊഷത്തരാ
ആഹ് മൊശതരാണ് വേറെത പിന്നെ
വേറെത്തെ വേറെ പ്രത്യേകിച്ചെത്തുല്ല സുഖം തന്നെ
ആഹ് നയിക്കോട്ടട്ടൊ പിന്നെ വിളിക്കാന്ന്
ന്നാ അയിക്കോട്ടെ എന്നാ ശരി ന്നാല്